ആഹ് ആഹ് കേക്കണ്ട് കേക്കണ്ട് ആഹ് ഇല്ല വോ ഈ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് ഓർത്തിരിക്കയാണ്.
അത് ശരി നേരത്തെ ഒന്നും കഴിക്കൂല അല്ലേ അങ്ങനത്തെ പ്രശ്നൊന്നുമല്ല അല്ലേ എല്ല
ചില സമയത്ത് എട്ടരക്കൊ ഒന്നും കഴിക്കില്ല. ഒമ്പത് അല്ലെങ്കിൽ ഒമ്പതര.
അങ്ങനെ കിടക്കാനൊക്കെ വൈകോ അതേപോലെ?
ആഹ് ഒരുപത്തരാവും
ആഹ് ആഹ് രാത്രി നമ്മളോട് നേരത്തെ ഭക്ഷണം കഴിക്കണെന്ന് പറയൂലോ
ആഹ് ചലോരൊക്കെ ആറ് മണിക്ക് ഏഴ് മണിക്കൊക്കെ കഴിച്ച്ഴിം
ഷുഗറ്, പ്രഷറ്, കൊളസ്ട്രോള് അങ്ങനെയൊക്കെ ഉള്ളോര് കിടക്കുണേന്റോക്കെ മുന്നേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെവെള്ളേ കുടിക്കൻ പാടുള്ളൂന്ന് പറയും
ആ അതെന്നെ അതെന്നെ പക്ഷെ നമ്മക്കൊക്കെ വിശക്കുട്ടൊ ഏഴ് മണി ക്ക് കഴിഞ്ഞഴിഞ്ഞ പിന്നെ ഭഷ്‌ക്ക
ആണ് ലേ ഹാ ഹാ ചോറെന്നാണ് രാത്രി കയ് യ്ക്ക ചോറാണോ കഴിക്ക രാത്രി
ആ ച ചോറ് തന്നെയാണ്
ആഹ് ചോർന്ന്
ആഹ് പിന്നെ രാവിലെ എന്തെങ്കിലും പലഹാരം ഉണ്ടെങ്കി അതും കഴിക്കും വല്ല ഇടിയപ്പോ ചപ്പാത്തിയാ വെള്ളയപ്പ ഞാന് കഴിക്കും കഴിക്കും ആഹ് കറി ആ അതന്നെ ഉം
ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഉണ്ടോ ഉണ്ടോ അയ്ശരി ളിക കയിക്കണ്ടോ ഷുഗർണ്ടോ ഗുളികഴിക്കണ്ട് എത്ര രണ്ട് നേരം വെച്ച് കയ്‌ക്കോ
രണ്ട് നേരം
അത്ശരി ചെക്ക് ചെയ്യലില്ലേ ഇടക്കൊക്കെ രാവിലെ ചെക്ക് ചെയ്യലില്ലേ ഇടക്ക് നാല് മാസം ചെക്കപ്പ് ഉം ഇപ്പൊഅത് നോർമലാണോ എന്നിട്ട്
ആഹ് പക്ഷെ ഗുളിയകൈയിച്ചി താണട്ടാ
ആഹ് അതന്നെ ഭക്ഷണക്കെ എങ്ങനെ എന്നിട്ട് ഭക്ഷണം കണ്ട്രോൾ ചെയ്യുന്നുണ്ടോ
ആ അങ്ങനെ വലിയ കണ്ട്രോളൊന്നുയില്ല
ഭക്ഷണ ഒരു സൈഡ് കൂടെ ഗുളിക ഒരു സൈഡ് കൂടെ അങ്ങനെ പോണ്ട്
ആഹ് അതന്നെ അതന്നെ ഷുഗർ കാർക്ക് പ്രത്യേച്ച് മധുരം കഴിക്കാൻ കൂടുതൽ തോന്നൂല
തോന്നും പറയുന്നേക്ക ആ ആഹ് എന്നാലും ശ്രദ്ധിക്കണം കേട്ടോ ഷുഗർ പലേ ഐറ്റംസും ഉണ്ട് പിന്നെ പിന്നെ അ അരി ഭക്ഷണം കഴിച്ചാതന്നെ നമുക്ക് ഷുഗർ ഉണ്ടാവല്ലോ റേഷൻ കടെത്തെരിന്ന് റേഷൻ കടെത്തെരിയാണോ കഴി ക്കാനെ രണ്ടും വേടിക്കും റേഷൻ കടേതെ ആരിക്ക് കുറച്ച് കൂടുതൽ കൊഴുപ്പ് കൂടുതലാണെന്ന് പറയോല്ലോ അഹ് ആഹ് ആ കൂടുതലാണല്ലോ ആ അപ്പ നല്ലപോലെ വെള്ളം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യെങ്കിലും വെള്ളം ഒഴിച്ച് അയിന്റെ ത പിന്നെ തെളിവ്‌ നല്ല പോലെ എടുത്തതിന് ശേഷമുള്ള ചോറ് എടുക്കാൻ പാടു
എടാ നിങ്ങ യൂസ് എടുക്കാറ്ണ്ടോ
ഞാൻവിടെ നല്ല വേവുള്ളര്യാണ് ത്താൻ അങ്ങനത്തെ കാര്യേ പറ്റുകുള്ളൂ അവര് പഴയ കാലത്ത് ആദ്യൊക്കെ ഞാന് എന്നെ കല്യാണം ക യിച് ചു വരുമ്പോ ഒരു മട്ടേരി മാത്രെ കഴി ക്കുള്ളൂ അന്നൊക്കെ എനിക്ക് ഭയങ്കര അര അന്ന് പാടം പാടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാർന്ന് ആക്കായിരുന്നു ആഹ് സമയത്ത് ആഹ് അപ്പൊ അന്നത് നമക്ക് അങ്ങനെ ശീലയാതൊണ്ട് അതേ പ പറ്റുള്ളൂ ഇപ്പോളും അതെന്നെ ഈ റേഷൻ കടേതെ അരി തിന്ന അവർക്ക് വിശപ്പ് മാറൂല്ല അവ ശരിയാവൂല്ല അപ്പൊ ഞാ അപ്പൊ ഞാന് അപ്പൊ ഇവര് പോനമ്മള് വർഷങ്ങളായിട്ട് പോയ താമസിക്ക്ൻ ത് ഷീലായി അപ്പൊ നാ ശീലായി അപ്പൊ റേഷൻ പീ ടീതെരി നമ്മ
കിട്ടണത് മേടിക്കും എന്നിട്ട് അത് വെക്കും അത്രേള്ളൂ ബാക്കി അതാണ് ഉപയോഗിക്കണത് പുറത്തക്
നമ്മളത് പിന്നെ ഇവിടുത്തെ വെള്ള കാർടുആണ് അപ്പൊ ഞമ്മക്കധികം അവിടുന്ന് കിട്ടാനില്ല ഇ പിന്നെ റേഷൻ കാർഡേത്താരി അപ്പോൾ അന് അഥവാ രണ്ട് കിലോ ക്കെ കി കിട്ടാണ്ടാവുള്ളൂ അപ്പൊ നമ്മള് ആഹ് അപ്പോനമ്മളെന്ത്യ്യുന്നറിയാം ആ ഇതിന് പകരം പച്ചേരിവാങ്ങീട്ട് പോരും വ്ടുന്ന്.
ആഹ്
അങ്ങനെയാണ് ചെയ്യല് മറ്റേരിയു വെക്കാൻ ഇവര് കൊണ്ടന്നിട്ട് ഇവര് തിന്നാനും സമ്മയ്കൂ കൂലല്ല പിന്നെ നമുക്കത് രണ്ടാമത് രണ്ടാമത്തെ നേരത്തിനത് ന്ന് വീണ്ടൊന്ന് തളപ്പിച്ചുറ്റി വെക്കാനേ പറ്റാത്തൊ രരി അല്ലേ
അതെന്നെ ശരിയാണ് അത് രാവിലെ വച്ച വൈന്നാ
ആഹ് ആഹ് ആവൊല്ലേ ആഹ് ആഹ് അപ്പൊതൊന്നും വർക്ക് പറ്റൂല അപ്പൊ അതോണ്ട് ആഹ് അപ്പൊ അതോണ്ടങ്ങനെ നമ്മള് പൈസ കൊടുത്ത് നല്ല വില ന്നുണ്ട് നല്ല അരിയന്നെ വാങ്ങി വെള്ള വെള്ളരിയന്നേട്ടോ കഴിക്കണുനത് അപ്പം
ക്കൊക്കെ മറ്റേ റോസരി ഇഷ്ട അല്ല
ആഹ് അതന്നെ ഇവർക്കും ഇഷ്ടല്ല ഈ മട്ട മട്ടയിരി പറ്റൂല ഇപ്പൊ പറ്റൂല അതുകൊണ്ട് അങ്ങനെ അപ്പൊ ഞാൻ പറയുന്ന എന്താ വെച്ചാല് ആഹ്
എണ്ണ വേണം
ആ മട്ടേരി ആ ബടെ ഞാൻ പറഞ്ഞിലേ ന്നെകല്യാണം ണം കയിച്ചോണ്ട് വരുമ്പോ അവര് വീട്ടിലൊക്കെ എല്ലാർക്കും മട്ടരിന്നെ വാണം പിന്നെ അത് കിട്ടാത്തെ തെയായി കിട്ടാന് കൊറേലൊടങ്ങിയപ്പഴാണ് പിന്നെ ഈ വെള്ളരി പോയത് അന്ന ഈ കുറുവ അതേപോലെ ഈ പൊന്നിയേരി അങ്ങനെക്കെ പറയ്ണ ഒര് വെള്ള അരികൾണ്ട് നല്ല വേവാണത് എന്ത് കിട്ടാനും രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേടാവൊന്നുല്ല പിന്നെ വൈന്നേര അങ്ങനെ പക്ഷെ ന്നാലും പറയും ഈ വെള്ളരി കഴിക്കണവർക്കാണ് നമ്മളീ കൂടുതൽ ഷുഗറും കൊളസ്ട്രോളും അങ്ങനത്തൊക്കെ വരും ഞമ്മക്ക് വരും ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് എന്തായാലുംണ്ടാകും
വര് അതന്നെ
ഈ അരി വെള്ളരിക്കന്നെ കൊളസ്ട്രോള്ണ്ടാക്കാൻ കഴിയുംന്ന് പറയ്ണ്ടല്ലോ?
എനിക്ക് പക്ഷെ നേരത്തെ വന്നു ഷുഗറ് നാല്പത്തഞ് ആഹ്
പോലെ കഴിക്കോ ആദിയം നല്ലപോ
അങ്ങനെ ഒന്നും കഴിക്കൂലായിരുന്നു പക്ഷെ എന്താണ വോ വന്ന് ഒരു പനി പനിയായിട്ട് ഡോക്ടറെ എടുത്ത് പോയതാണ് അപ്പൊ ഡോക്ടറ് പറഞ്ഞു ഷുഗറ് നോക്കണം അങ്ങ ങ്ങനെ നോക്കിയപ്പാളാണ് ണ്ട് ഷുഗർ
ആഹ് വീട്ടില് വീട്ടിലൊക്കെ അതെ നമ്മള സ്വന്തം വീട്ടി ലൊക്കെ ആർക്കെങ്കിലൊക്കെ ഷുഗറ് ണ്ടായിരുന്നോ ആ സമയത്തൊക്കെ ണ്ടായിന്നോ ആഹ് ആഹ് ആഹ് ആഹ് അപ്പ ആ പാരമ്പര്യം ര്യായിട്ട് കിട്ടീട്ടുണ്ടാവും ഷുഗറ് കൊറയുന്ന പ്രശ്ന നങ്ങനൊന്ന് ണ്ടാവില്ലല്ലോ ന്നിട്ട്
ആഹ് കൊറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നര ഗളിഗാക്കിട്ടുണ്ടായിരുന്നു
ഒന്നര ഗളിക
ആഹ് ആ പിന്നത് ആഹ് ആഹ് അത് ന്നെ പിന്നെ ഡോക് ക്ടറിങ്ങനെ കൊറക്കോലൊ ങ്ങനെ എല്ലാ പ്രാവശ്യം ചെക്കപ്പിയ്യും പിന്നെ ഇപ് ഇപ്പ അഞ്ചാറ് മാസമായിട്ട് രണ്ട് ഗുളിഗേണ് രാവിലേം വൈകിം ട്ടോ ഓരോന്ന് ഉം ഒര് ഒ ഒര് ഒന്നൊന്നര വർഷം ഒന്നര ഗുളിക തന്നേരുന്നു ഇൻക് ങ്ങനെ ഷുഗർ കൂടൂല്ലായിരുന്നു ഒരടുക്ക് കൂടിപ്പോയി
ആഹ് ആഹ്
ആഹ് അപ്പോ പിന്നെ ഓ ആവുമ്പം രാത്രീം ഒര് ഒന്ന് കഴിച്ചോളാൻ പറഞ്ഞു.
എപ്പളും എന്തെങ്കിലൊരു മധുരോ മിഠായോ എന്തെങ്കിലൊക്കെ കൂടെ കരുതണംന്ന് പറേല്ണ്ടോ? അങ്ങനെ എന്തേലും പറേല്ണ്ടോ? ആഹ്
എന്നാലും ചെല സമയത്തൊക്കെ ങ്ങനെ തലകറക്കം പോലെ തോന്നുമ്പോ ഇൻക്ക്ത് ഞാനാലോയ്ക്കും ങ്ങനെ ഷുഗറ് കൊഞ്ഞിട്ടാണോന്നൊക്കെ
ആഹ് വായില് വെള്ളം വെറ്റേ വേ വേയർക്കേ അങ്ങനെക്കെ അനുഭവങ്ങൾണ്ടാവും പറയണേക്കാലോ?
ആഹ് മോള് എടക്ക് ചീത്ത പറയും ഉമ്മച്ചീ ഇങ്ങനെ മധുരം കഴിക്കല്ലാണ്ടാന്നൊക്കെ പറഞ്ഞ്
ആഹ് ആഹ് ഉണ്ടാവും എന്താെന്നറിയോ? ചെലത് നമുക്ക് കണ്ട്രോളിയ്യാൻ കഴിയില്ല.
ആഹ് കണ്ടഴിഞ്ഞാ ആഹ് കണ്ടഴിഞ്ഞ കണ്ടഴിഞ്ഞാ നമ്മ എന്തായാലും തിന്ന് തിന്നും
തിന്നൂലേ. ആഹ് അതാണേ അതല്ലേ ഒരു നമ്മള എങ്ങനാന്നാറിയോ ഒരു ഒരു സൈഡ് ഭക്ഷണം കഴിക്കും. ഒരു സൈഡികൂടെ ഗുളികേം കഴിച്ച് കഴിഞ്ഞാലേ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതില് അത് കാരണം ഷുഗറും പല രീ പല ടൈപ്പ് ഷുഗറുണ്ടല്ലോ. ചെലത് നേ തീരെ കൊറയാത്തേ ഷുഗറുകളുണ്ട് ചെലുത് അതിന് വേണ്ടി ആഹ്
ഏഹ് എന്റെ ഞാൻ പറഞ്ഞില്ലേ എന്റെ ട്ട അതിന് കല്യാണത്തിന്റെ സമയത്ത് നല്ല വണ്ണായിരുന്നന്
ആഹ് ആഹ്
കല്യാണത്തിന്റെ സമയത്ത് മെലി ഞാൻ വെറും സ്ലിം ആയിരുന്നു ആഹ് അത് അറുവത്ത്രണ്ട് ഇങ്ങനെ നല്ല ഉ ഇവിടെ ഉള്ള കൊച്ചായിരുന്നു. ആഹ് പിന്ന അത് കല്യാണം കഴിഞ്ഞഴിഞ്ഞിട്ട് പിന്ന ഡയറ്റിങ്ങ് എടുത്ത് തൊടങ്ങി പിന്നെ പൊരിച്ചതും മധുരോം ബിരിയാണി ഒന്നുംങ്ങും തൊടാറില്ല. ഞാൻ പറഞ്ഞു അങ്ങനത്തൊരു മനസ്സ് വേണം അങ്ങനെ. പക്ഷെ ഇനി ക്ക അങ്ങനൊന്നും പറ്റൂല്ലാട്ടാ
പറ്റ്ണില്ലാ ല്ലേ?
ഉം ഇപ്പോ ആള് വയങ്കര സ്ലീ ക്ഷിണിച്ച്
ആഹ് അതതാണ്. ഒര് പ്രായം കഴിഞ്ഞഴിഞ്ഞാ നമ്മള് പഴയ പോലെ നമ്മള് നല്ല സമയത്ത് നമ്മള് കഴിച്ച്ചിരുന്ന പോലെ അങ്ങോട്ട് കഴിക്കാ അത്ര തന്നെ അങ്ങോട് കഴിക്കാൻ പാടില്ല അളവുകൾ കൊറക്കണമ്മൾ കഴിച്ചരിന്നേനെക്കാളും കൊറച്ച് ആളവുകൾ പോ ഇല്ലേ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്ക് അതായത് നമ്മള് മുന്നെ തിന്നുമ്പോൾ അങ്ങനെ നമ്മടെ ശരീരത്ത് കാണൂല്ല. പക്ഷേ ഇപ്പ അങ്ങനെല്ല ഈ സമയത്തൊക്കെമ്മ കഴിച്ച ഴിഞ്ഞാല് നമ്മട ശരീരത്ത് പിടിച്ചോണ്ട് ഇര്ക്കും. പിന്നമ്മള് ഇപ്പാദ്യത്തെ പോലെ ജോലികളൊന്നും ചെ ചെയ്യീണില്ലല്ലോ ഇല്ലല്ലോ
പണ്ടത്തെ പെണ്ണുങ്ങളെ ഇപ്പ ഇവിടത്തെ ഉമ്മ പറയും. എന്തൊക്കെ പണികളാണ് അവര് ചെയ്തേ ഇപ്പളും എന്റെ ഉ ഇവിടെത്തുമ്മ നല്ലോണം പണിയെടുക്കും.
പണിയെടുക്കും. ഉം. അതാ പറഞ്ഞേ നമുക്കൊന്നും അങ്ങനത്തെ വ്യായാമം വരുന്നില്ലല്ലോ ശരീര ത്തിനെ ഏഹ് ഏത് പണിയാണെങ്കിലും ഇല്ലല്ലോ. ഒരു ഏത് പണിയാണ് നമ്മൾ ശ് ശരീര എളകീട്ടെടുക്കണങ്ങത്തെ പണ്യാള് എടുക്കു ക്കണില്ലല്ലോ. പക്ഷേ നമ്മള് നല്ലപോലെ ഭക്ഷണം കഴിക്കിണ്ട്. അപ്പോ അപ്പോ നമ്മ ശരീരത്തങ്ങനെ ത്തുമ്പളേ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ അസുഖങ്ങള് വരുണതാണ്.
ആഹ് ഇപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പ കുടംപുളീടാ സമയവാണ് കൊടംപുളിയില്ലേ ആഹ് മീൻകറിലിടണത് ആഹ് ആഹ് അയിന്റെ കാര്യങ്ങളൊക്കെ നോക്കണത് ഇവിടത്തെ ഉമ്മയാണ് ഫുള്ള് നോക്കും
മരത്തിന്നു ചാടിയിട്ട് ഉണക്കി വെക്കും കുരുക്കെ കളഞ്ഞ് ഉണക്കിയിട്ട് അങ്ങനെയല്ലേ എങ്ങനെ ഉണക്കും ഇതുണ്ടോ അരിപ്പൽ വച്ചരു ചേകുണ്ടോ
ഇത് ങ്ങക്ക് അടുപ്പില്ല ഞങ്ങൾക്ക് അപ്പൊ എന്തേയും നങ്ങക്ക് ഇങ്ങനെ വെറക് പേരയിണ്ട്
ആഹ്
അടുപ്പില്ല ഗ്യാസ് മാത്രേ ഉള്ളു അപ്പൊ സ്റ്റൗവ് മാത്രേ ഉള്ളു അപ്പൊ ഇങ്ങനെ ഇ ഇഷ്ടിക കുറെ ഇങ്ങനെ വെച്ചിട്ട് അയിന്റെ മുകളിൽ നെറ്റ് വെക്കും
ആഹ് നെറ്റ് എന്നിട്ട് അതിന്റെ മുകളിൽ ഒന്നായിട്ട് നേരത്തി വെച്ചിട്ട് താഴെ തീ കൊടുത്തിട്ടങ്ങനെ അല്ലെ
അങ്ങനെ
ആഹ് തീയിട്ട് കൊടുത്തിട്ട് ആ പോകച്ച് പോകച്ച കൊടുത്തിട്ട് അങ്ങനെ കറുപ്പിക്കൂല അങ്ങനെ ഉണക്കും കൊറെയുണ്ടോ? ഒരു മരം. ഒരു മരം നിറയേണോ അങ്ങനെ?
മൂന്നെണ്ണോണ്ട്
ഒരുപാടുണ്ടാവവുമല്ലോ
ആഹ് ഇപ്പൊ കുറഞ്ഞൊക്കെയാണ് ഉ ഭയങ്കര പാടായിരുന്നു ഉ അ
ഇച്ചറീയാ അവെടെന്റെ വീട്ടിലുണ്ട് അത് മഴയത്തൊക്കെവുമ്പളെ ഏത് മഴയത്താണെലുംഅത്‌ പഴുക്കേം ചീഞ് ചാടുവേം ച ചെയ്യും പിന്നെങ്ങനെയാണല്ലോ ഭയങ്കര പണിയാണത്
ൾ വീണത് ങ്ങനെ നമ്മ എടുത്തോണ്ടന്നിട്ട് പിന്നേം പട പടാ ന്ന് ഒച്ചാകേൾക്കത്തില്ലേ പോണം വെൽദ് വെൽ ചേർദും വെൽദോ ഇദിപ്പോ പശ്ശെ കുറഞ്ഞുട്ടാ കഴിഞ്ഞ റാവിശ്യം ഓഗസ്റ്റ് വറെണ് കയിഞ്ഞാ യീ പ്രശ്യം എന്താണവൊ ഇപ്പൊ മൂന്ന് ബക്കറ്റൊക്കെണ് കിട്ടിരുന്നത് ഇപ്പൊ ഒരു ബക്കറ്റൊക്കെള്ളു
ആഹ് ആ പ്പോൾ വീട്ട്ത്ത ഉണങ്ങിയൊക്കെ വരുമ്പോപിന്നെ നമ്മള് വീട്ട്ത്താവശ്യത്തനെന്നെണ് ഡൗളാ
ആഹ് മൂ മൂ മൂന്നെണ്ണം ഉണ്ടെങ്കിലും ഒ ഒർണ്ണത്തിന് മാത്രം നല്ലോണ്ണം ണ്ടാവനുള്ളു ഈല് കൊറച്ചേണ്ടാവുണുള്ളൂ ആഹ് അതെ ആഹ് പിന്നെ തെങ്ങൊക്കെ ണ്ടോ? നിങ്ങക്ക്
എങ്ങനെ
തെങ്ങ്ണ്ടാ തെങ്ങ്
ആഹ് തെങ്ങ്ണ്ട് അന്ന് ആ ഇവിടെ നമ്മള് ഇപ്പോ യീ താമിക്കണപ്പ ഞൻ പറയാഞ്ഞില്ലേ ഞങ്ങള് ഭർത്താവും മക്കളുവായിട്ട് തമസ തെ ഇവിടെ നങ്ങക്കൊരു മൂന്ന് തങ്ങെള്ളൂ പിന്നെ ആ നമ്മള ഇപ്പോ വീട്ടില് വീട്ടിലോക്കെ ണെങ്കിൽ അവിടൊക്കെ തെങ്ങാളുണ്ട് തെങ്ങും കൗങ്ങോക്കെ നല്ലപോലെണ്ട് ഇവിടെപ്പോമ്മള് താമസം മാറിയതിനു ശേ ശേഷം വന്ന് പിടിപ്പിച്ച തെങ്ങാണ് ഒന്നില് തെ തെ കായ്ക്ക്ണ് ണ്ട് തെങ്ങ് തേങ്ങൊക്കെ കായ് കായ്ക്കണ്ട് രണ്ടെണ്ണത്തി കായ്ക്കാനായിട്ടില്ല ഉം ഇല്ല അങ്ങനെക്കെയിട്ട് അവിടെണ്ടോ തെങ്ങും കവുങ്ങോക്കെ ണ്ടോ?
തേങ്ങോക്കെ അതികൊന്നുല്ല ഒരു അ അല്ല ഒരഞ്ചെട്ടണ്ണോണ്ട്
ആഹ്
ആഹ് ആഹ് ആഹ് വാങ്ങാ ആഹ് അതിന് കൊടുക്കേം ചെയ്യും പോറത്ത് ഉം ഉം അതെ അതന്നെ ന്നെ അപ്പൊരു തെങ്ങുമ്മോക്കെ ആഹ് അതന്നെ
ആഹ് ആഹ്
ആഹ്
പറിക്കാനൊക്കെ ആളെ കിട്ടോ അവിടുന്ന്
ആഹ് തങ്ങ് തെങ്ങാറ്റക്കാരം വരും ആഹ് എട്ടെണ്ണോന്നല്ല എട്ട്മ്പമ്പത് പത്തൊക്കെണ്ട് ഏ വൂ ആഹ് ആഹ് നൂറായിനു ആദ്യം ഇപ്പൊ നൂറ്റി ഇരുപതൊക്കെയാണ് മേടിക്കണം
ഒരു തെങ്ങിൽ കേറാനോ?
ഉം അത്തന്നെ പിന്നെ ആ പിന്നെ അഞ്ചാറ് തേങ്ങേ കൊണ്ടുപോകേം ചെയ്യും
കൊണ്ടുപോയും ചെയ്യൂലേ ആഹ് അത് വിടെ ഇവിടെർക്കുള്ളോർക്കുണ്ട് ഒന്നോ രണ്ടോ തേങ്ങ കൊണ്ടോകും പക്ഷെ അൻപത് രൂപയാ മുപ്പത്തിഞ്ച് രൂപങ്ങണ്ട ഇവിടത്തെക്കെ റേറ്റ് ഇവിടെള്ള ആ ആ ഒരു തെങ്ങറ്റ റ്റൊക്കെ ള്ളോങ്കിലൊക്കെ ചിലപ്പോൾ നമ്മള് ചിലപ്പോ പിന്നെ നൂറ് രൂപ കൊടുക്കേണ്ട കാരണം അവർ അതിനായിട്ട് വരില്ലേ ഒരു തെങ്ങട തെ അല്ലെങ്കിലും നമ്മള് പിന്നെ ഒരു പിന്നെ അത്യാവശ്യം മ തെങ്ങനും കയറാനാണെങ്കിൽ നമ്മൾ മുപ്പത്തഞ്ച് അൻപത് രൂപേന്റു ള്ളിലാണ് കൊടുക്ക
ഡിമാൻന്റാണ് അവർക്ക് വിൽക്കാംന്തോരം വി ണം വിളിച്ചു വിളിച്ചു വിളിച്ചാലാ ആ അത് ന്നെ
ങ്ങനെ ടൈറ്റാക്കലോ കുറച്ച് അതൊക്കെ അങ്ങനെയൊക്കെയാണ്
പ്പം അഹ് തെങ്ങ് ആയ്ട്ട്ണ്ട് വിൾച്ചിട്ട് വിൾച്ചിട്ട് വര്ണില്ല അവര് ഉം പിന്നെ ഉം പിന്നെ മക്കളൊക്കെ എന്ത് യ്യണ ഇപ്പ ആഹ് കഴിക്കതേ ഇപ്പത് വൈകി വൈകീട്ട് ങ്ങ അതാണ് കുടിച്ചത്
ആഹ് കരിപ്പി
ചായം കുടിച്ച് ആ ചായം കുടിച്ച് ചായ ല്ലാണ്ട് ഇൻക്ക് പറ്റൂല ചായ കുടി ക്കെന്നെ വേണം ഇല്ല ഇല്ല ഇല്ല മധുരല്ലാത്ത കുടി ആ ഇല്ലാ പാൽ പാല് ഒഴിച്ച് ആഹ് കട്ടഞ്ചായ എൻക്ക് ഇഷ്ടല്ല അയ് മധുരല്ലാണ്ടേ ആഹ്
ആഹ് ആഹ് ആ കൊഴപ്പല്ലല്ലോ പാൽ ചായ കുടിക്ക്മ്പോ ആഹ് അപ്പൊ നല്ലതാ ഉം ഉം അപ്പൊ കൊഴപ്പല്ല കാരണന്ത ച്ചാല്
ആ വൈകീട്ട് ഇങ്ങന ചെലേ സമയത്തൊക്കെ ഒറങ്ങും ചെലേ സമയത്ത് ഒറങ്ങൂല പക്ഷെ ന്നാലും ഇങ്ങ ഒരു തലവേന ടുക്കും അത് കുടിച്ചിലെങ്കില്
ആഹ് കുടിച്ചില്ലെങ്കില് ആ അത് നമ്മതില് ശീലയി കഴിഞ്ഞ ങ്ങനെ ണ്ട അതിനൊരു ഇത്ണ്ടല്ലോ ചായത്തേയിലക്കൊര് എന്തോ ഒര് കഫീനോ അങ്ങനെ ന്തോ ഒരു പറഞ്ഞ സംഭവംണ്ട് നമ്മളെ